ഹലോ
ഹലോ
ഹലോ
കേക്ക്ന്നില്ലേ
ഹലോ
കേക്ക്ന്നില്ലേ
ആ അ അ
എന്താണ് വർത്ത മാനമൊക്കെ
ആഹ് മഴയൊക്കെ തോർന്ന് വന്ന് മഴ കൊറവ്ണ്ടെര്ന്ന് അതെ വന്നിരിക്കുന്നു പിന്നെ ഇങ്ങോടെന്തേക്കേ വിശേഷം ഉം മഴണ്ടോ ഇന്ന് രാവിലെ കുറച്ച് പെയ്തുള്ളൂ പിന്നെ അങ്ങനെ പെയ്തില്ല വെയിലും വെട്ടോ ഒക്കെ ഉണ്ടായിരുന്നു
ഇവിടെ നല്ല വി ശേഷം അങ്ങനെ പോകുന്നു ഉം മഴ കൊറച്ചല്ലേ അധികൊ ചെറ്തായിട്ടാണ് രാവിലെ പെയ്തി
ആ
ചായ ഒക്കെ കുടിച്ചോ
ആ ഒക്കെ ചായ കുടിച്ചോ പല്ല് പല്ലു വേദന അങ്ങനെ അപ്പം അങ്ങനെ
ആ അതല്ലേ ഇങ്ങനെ സംസാരത്തിന് എന്തോ ഒരിത് ഉള്ള പോലെ
ഉം പല്ല് വേദന അതിനാ ഇല്ല അല്ലാതെയുള്ള വീട്ടുമരുന്നൊക്കെ ചെയ്തൊണ്ടിരിക്കുന്നു ഉം കാണിച്ചില്ല ഇടക്കിടക്ക് വരും അങ്ങനെ വന്നിട്ട് പിന്നെങ്ങ് മാറും ആ ഗുളിക കൊടുത്ത് കയിച്
ഉം ഉം
ഇങ്ങള് കുട്ടോളൊക്കെ മക്കളിക്കോവിടെ മക്കളേത്രെ പേര്
മക്കളെത്രണ്ട്
പഠിക്കാണോ
ആ ഞാൻ പഠിക്കാണ് കുറച്ചായി രണ്ട് വർഷായി ഇനിയെന്തെങ്കിലും കൊയ്സ് എടുക്കണന്ന് വിചാരിച്ചിരിക്കാണ് ആ ഇവിടെടുത്തൊരു അക്കൗണ്ടിന്റെ കൊയ്സ്ന് ചേർന്നിക്കണ് ഇപ്പഞ്ഞഹ്. നാളെ പോയി നോക്കണം
സാറിന് എന്നെ വിളിച്ചിട്ടുള്ളല്ലാരിം ഇത്‌ വന്നിട്ട് മേരീടോ ആയി കൊറേ വിശേഷങ്ങള് കൊറേ കണോല്ലോ അതോണ്ടാ ചോയ്ക്നി പിന്ന അങ്ങനെ ക്കെ വിചാരിച് വീട്ടിലാരൊക്കെ ണ്ട് ഇവിടെ രണ്ട് പേര് ഒരാൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾ ഒൻപതിൽ പഠിക്കക്കെ ചെയ്യിണ്
ആ അപ്പൊ ക്ലാസ്എല്ലാം ഇണ്ടാവുലെ പ്പം
ഉം ഊ ഇനി നാളെകേ സ്കൂളിൽ പോണല്ലോ സൻഡേ ലീവാ ആ നത്തെ ഹോംവർക്കക്കെ ചെയ്യുന്ന് ഉം മൂന്നിസണ്ട് പറഞ്ഞിട്ട്
അവിടെട് തന്നെണോ സ്കൂള്
ആഹ് അടുത്ത് തന്നെ
ഉം ഉം എപ്പളാ തിരിച് വരാ
ഒരാള് മൂന്ന് മണിക് വരും ഒരാള് ടൂഷൻ കയിഞ്ഞ് ആറ് മണിയാവും വരുമ്പം
ഉം ഉം ഫുഡൊക്കെ കൊണ്ട് പോവലായിരിക്കു
ആ ഫുഡ്‌ കൊണ്ടോവും രാവിലെ കഴിച്ചിട്ട് പോവും ചെലപ്പം കൊണ്ടോവും..
ഉച്ചക്ക്ള്ള കൊണ്ടോവലാ
ആ ഉച്ചക്ക്ള്ള കൊണ്ടോവും ഷണം സ്കൂളില് ഉണ്ട്. പക്ഷേ. അവിടത്തെ ഫുഡ്‌ അത്ര ഇതില്ലതത്തോണ്ട് കൊണ്ടോവും
ഓല്ക് പറ്റേണ്ടാവില്ലല്ലേ
ഉം അഹ് മറ്റേ റേഷൻ കടയിലെ അറിയിൻടാല്ലോ മറ്റേ വെള്ളയരി പുഴുകലരി
ആ ആ
അതിട്ടാ ചോറ് വെക്കുന്നത് അത് കൊണ്ട് ചെ വയറ്റിന് പിടിക്കൂല
അത് പറ്റൂലാ
ഉം ഓന് അതോണ്ട് ചോറ് ഇവിടുന്ന് കൊണ്ടോവും കരകളൊക്കെ നല്ലതാ പക്ഷേ ചോറത്ര ശരി ആവൂല
ഉം ഉം
കറിയെല്ലാം സോയാബീൻ കറിയാണ് അങ്ങനത്തെ പല ഐറ്റം കറികളും കാണും രസം എല്ലാം കാണും പക്ഷേ ചോറ് കൊള്ളാഞാല് കറി ഒഴിച് തി ഉം ഉം അതെ ഞമ്മള് വീട്ടി പോലും അതൊന്നും കഴിക്കത്തില്ല തിന്നൂല്ല പിന്നെ അവിടന്ന് സ്കൂളിൽ പോ ആ അങ്ങനെങ്ങനെ ചോറ് കൊണ്ടോവും പിന്ന വേറെന്തൊക്കെ വർത്താനം ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു എന്താ സ്പെഷ്യലാ യിട്ട് നീ ഉണ്ടാക്കലണ്ടോ
ആ കൃഷികായിട്ട് അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് എല്ലാം കാണല്ല അതൊന്നും എണ്ണെപ്പുരിരിക്കിന അധികം ഉണ്ടാക്കാ
ഉ
രാവിലത്തെ കാപ്പി ആയിട്ട് ബാക്കിയാണ് ദോശയാപ്പക്കെ അതൊക്കെച്ചുങ്ങളൾ അതൊക്കെ തിന്നും പിന്നെ സ്നാക്സ് വല്ലാം കാണും പിന്നെ പൂരിപ്പൊണം അങ്ങനെ ഉണ്ടാക്കാറല്ലോ കടൊന്ന മേടിക്ക ട്ടേല് ഉം അവിടെ വീട്ടുകാരൊക്കെ ഉണ്ട്
ഇവിടെ ഉമ്മ ഉപ്പ താത്ത
ആ താത്ത എന്തയ്യുന്നു
താത്ത കല്യാണം കഴിഞ്ഞു ഓള് വർക്ക് ചെയ്യ ഓള് ഫാർമസില്
ആ ആ
കൃഷിയൊക്കെ ചെയ്യലുണ്ടോ
എന്താ
വീട്ടില് കൃഷിയൊക്കെ ചെയ്യലുണ്ടോ
ആഹ് വീട്ടില് ചെറിയ കൃഷിയൊക്കെ ഉണ്ട് മുളക് വഴുതന പിന്നെ കോവക്ക ആ ചെറിയ അഞ്ചു സെൻ്റ് ആ ഉള്ളൂ അതില്ക്കുന്ന കൃഷിയൊക്കെ ചെയ്യാൻണ്ട്
ചെടികളൊക്കെണ്ടോ എങ്ങനെ മനസിലായില്ല
ചെടികളൊക്കെ ഒരുപാട്ണ്ട് ചെടികള് ചെടികളെ
ഇവിടെ കൊറച്ചൊക്കെ ഉണ്ട് ഞങ്ങള് വല്ിയ ചെടിയൊന്ന അങ്ങനെ ഉണ്ടാക്കലല്ല ഉണ്ടാക്കാല ഇവിടെ കോഴിണ് അല്ലാതെ കൊത്തി ഇങ്ങന തിന്നും ഇപ്പൊ ചെടി ഉണ്ടാക്കിയാല ഇണ്ടാവൂല
അ
അ
ഓ